ആഹ് കേൾക്കുന്നുണ്ട് ആഹ ഏ ഇപ്പൊ മഴയൊക്കെുണ്ടോ അവിടെ
ആഹ മഴയുണ്ട് നല്ല ഇടിവെട്ടുണ്ട്.
അതെയ ഇവിടെ ഇപ്പം മഴയില്ല പക്ഷേ പക്ഷേ ഒരു ആകെ കൂരി ഇരിട്ട് പോലെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുവ. അപ്പ വേണെങ്കി ആ എപ്പവേണങ്കിലും പെയ്യാം.
ആഹ്
കാലത്തൊക്ക നല്ല മഴയാരുന്നു എന്നിട്ട് ഉച്ച വരെ
ആ അവിടെ അതെ നല്ല മഴണ്ടായിരുന്നു കുട്ടി തോണിയൊക്കെ- വെച്ചു വിടാർന്നു രാവിലൊക്കെ നമ്മള് പണ്ട കാലത്ത് അങ്ങനെയാണല്ലോ കുട്ടിക്കാലത്തൊക്കെ തോണിയൊക്കെ വിട്ടിട്ടും അതെ- പാവന്നിങ്ങനെ പറഞ്ഞപ്പിക്കാ എങ്ങനെ ഓർമ്മവന്ന് നമ്മുടെ പണ്ടുകാലത്ത്
ഏ
പണ്ട് കൊറെ അങ്ങനെ- ചെയ്തിട്ടുണ്ട് മുറ്റത്ത്
ആ അപ്പ ഞാന് എനിക്കത് നല്ല ഓർമ്മുണ്ട് ന്റെ തറവാടൊക്കെ ആക്പോ അവിടെങ്ങനെ ഓല മേഞ്ഞിട്ടുള്ളതും ഓടിന്റെ വീടൊക്കെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഓല വീട് ആരുന്നു പിന്നെ ഓട് വീടായി ഇപ്പ ടറസ് വീടായി അല്ല ആ സമയത്ത് അതക്കെ നമ്മള്- ഇങ്ങനെ- ഏ ഇപ്പത്തെ പോലെല്ലല്ലോ പണ്ട് പറയുമ്പോ മഴ പെയ്യുമ്പോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിട്ടാ ഞങ്ങളൊക്കെ അങ്ങനെയ ആയിരുന്നു ഇടി വെട്ടല്ലലൊന്നും നമുക്ക് വിശയം ഉണ്ടായിരുന്നത് മഴയത്ത് കളിക്കുക കവറൊക്കെ ചെലപ്പോ തലയിലിട്ടിട്ട് മഴയത്തക്കെ കളിക്കുക തോണി കൊണ്ടയിട്ട്- ക്ക് വള്ളം ഒഴുകണ സ്ഥലത്ത്കൊ ണ്ടേ ഇടാ അങ്ങനെക്കാർന്നു പക്ഷേ ഇപ്പൊന്ന് പറയു മഴ കൊള്ളാനും പറ്റില്ലോ ഒന്ന് കൊള്ളുമ്പോഴ
ആ കുട്ടികൾക്ക് പനി വരും അതെ. ഉം ചെറുത് ചെറിയൊരു ചാറ്റല് വന്നാ മതി
അങ്ങനെ ഏൽക്കുന്നുള്ളൊരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ അവല്ലാണ്ട് അങ്ങ്ടെ ക്കെടന്നൊന്നുംല്ല്യ
ക്കേ അത് മാത്രം പേടിയ ആഹ് ഇപ്പോളും ആ സൗണ്ട് കേട്ട് കഴിഞ്ഞ പേടി
പേടിയ അതെ. ആ അല്ല ഓരോരോ സ്ഥലങ്ങള ഇങ്ങനെ കേക്കണില്ലേ പിന്നെ ഈ ഇലക്ട്രോണിക്കും പിന്നെ എർത്ത് ക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അടുത്ത് വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ആകുമ്പോഴൊക്കെ അത്രങ്ങനെ ഷോക്ക് ഒക്കെ ഉള്ളിലേക്കൊക്കെ വരണത്
ആഹ്
പണ്ട് നമുക്കില റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൊറെ കൊറവല്ലേ അപ്പ അങ്ങനെ ആ ഒരു രീതിയില് ഷോക്ക് വരൂല്ല ഇപ്പ ഇലക്ട്രിക് ഉപകരണങ്ങളിലൊക്കെ ബോ ഉപയോഗം കൂടുതലല്ലേ ഇപ്പൊ അയൺ ബോക്സ് അങ്ങനത്തൊക്കെ ഒന്നും പണ്ട്ണ്ടായിരുന്നില്ലല്ലോ നമ്മളീ കരിപ്പെട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റേ ഏഹ് കരിയൊക്കെ ആക്കീട്ട് അങ്ങനെ കനലാക്കി ക്കീട്ട് അങ്ങനൊക്കെയല്ലേ അയൺ ചെയ്താർന്നത് അപ്പൊ നമുക്ക് അത്രങ്ങട് ഏൽക്കൂല്ല ഇപ്പൊ പറയുമ്പോ എല്ലാം ഇതിലല്ലേ പിന്നെ അമ്മീമ്മേ അരച്ചാർന്നുള്ളൂ ഇപ്പൊ പറയുമ്പോ മിക്സിയിലാണ് അങ്ങനെ കൊറേ ഉപകരണങ്ങളും നമ്മള് ഇത്ര സമയത്ത് ഉപയോഗിക്ക്മ്പോ അത് എർ ത്ത് വന്നിട്ട് നമുക്ക് ഒരോരോ ഇത് സംഭവിക്ക്ണ്ടല്ലോ ഇടിമിന്നലൊക്കെ ഒണ്ടല്ലോ പണ്ട് കാലത്ത് കൊറവുണ്ടാർന്നേ അതുകൊണ്ടായിരിക്കാം ഉം
ന്തായാലും ആ അതന്നെയല്ലേ ഇപ്പ യൂസ് ചെയ്യാ ആൾക്കാർക്ക് ടൈം മും കൊറവ് അപ്പൊ എളുപ്പത്തില് കാര്യങ്ങളാവാൻ വേണ്ടീട്ട്
നല്ലൊണം സൗകര്യം കൂടാനും വേണ്ടീട്ട് അപ്പക്ക വർക്ക് ചെയ്യ്ണോരാണല്ലോ കൂടുതലും ഒക്ക വീട്ടിലിരിക്ക്ണോരു അല്ലല്ലോ അപ്പ അവര്ടെ രാവില ത്തൊരു കാര്യങ്ങളൊക്ക പെട്ടെന്ന് കഴിയാൻ വേണ്ടിട്ട് അത് സഹായകരമാണ്
ആ..
ങ്ങനെ അവിടെ എങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വല്ല് വല്ലാണ്ട് കൂടുതലാണോ
അങ്ങനെ കൂടുതലൊന്നുല്ലാ
അല്ല ഇപ്പ ഒര് വിധ എല്ലാ വീട്കൾല് അങ്ങനെയാണ് ഇപ്പൊ ആ
അ ഫ്രിഡ്ജ് ഒന്നുല്ല അങ്ങനെ അപം ഇവിടെ ഫ്രിഡ്ജില്ലട്ടോ ഫ്രിഡ്ജ്ല്ല
അതെ അന്ക്ക്പ്പോ പണ്ട്ന്ന് പറ റീമ്പം ഏ ഏത് ല്ല മിക്സി ഇല്ല ഗ്രെയ്ൻ ഡ്രില്ല ഫ്രിഡ്ജ് ഇല്ല വാഷിംഗ്‌ മിഷിൻ ഇല്ല പിന്നെ കറണ്ട് വെ ഇത് ഞങ്ങ്ക്ക് കിട്ടീണത് ഞാനൊരു എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുമ്പഴാ ഇക്ക് കരണ്ട് കിട്ടിയാണല്ലെ കരണ്ട് കിട്ടി പാട വിക്ക്ന്റെ സൈഡാവ് കാര കരണ്ട് കിട്ടിയെര്ന്നില്ല അതൂണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇലക്ട്രോണിക് ഒരു ഉപകരണം ഉണ്ടാർന്നില്യ നമ്മൾ ഇഞ്ഞിപ്പ വാങ്ങാണെ ഒക്കെ തന്നെ ബാറ്ററിൽ ഓടുന്ന റേഡിയോ പിന്നെ ബാറ്ററിൽ വെക്കണ മറ്റേ ടോർച്ച് അങ്ങനുള്ള കാ
അതു ശെരി ഇയാളപ്പോ എയ്ടീസ് കിഡ് ആ?
നയന്റീസ് ആണ് പക്ഷെ ഞങ്ങള് പറയുമ്പോ തറവാ ഇതൊക്കെ ഉണ്ടാർന്നു ഞങ്ങ നമ്മടെ തറവാട്ടില് ടിവിയും പിന്നെൻ ന്താ മോട്ടർ ഇണ്ടാരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും കാര്യ തൊക്കെ ഉണ്ടാരുന്നു. പക്ഷെ ഞങ്ങളടെ വീട്ടിക്ക് വന്നപ്പോ അത് പാട ന്റെ ഏരിയ കാരണേ നമക് വീട്ട്ന മ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കറണ്ട് കിട്ടുള്ളല്ലോ അപ്പൊ അത് കി ട്ടാനൊക്കെ പ പാടം പറമ്പാക്കണം അങ്ങനെ ഒരു ഇതൊക്കെയാണ്. ആ ഒരു സമയത്ത് നമ്മൾ എത്ര പോയിട്ട് പഞ്ച ത്തിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് അവര് പെട്ടന്നങ്ങട് പാസാ സാക്കി തരുന്ന ഒരു പ്രകൃതല്ല ഉണ്ടായിരുന്നത്. നമ്മൾ അതിന്റെ പിന്നാലെ ഇപ്പന്ന് പറയുമ്പോ പിന്നെയും കുറച്ച് സ്പീഡപ്പ് ആയിട്ടുണ്ട് കാരണം ഒരു വീട്ടിലും വൈദ്യുതി പോലും ഇല്ലാത്ത ഒരു വീട് അതുപോലെ പഠിക്കണ കുട്ടികളാണെങ്കിൽ എന്തായാലും വൈ ദ്യുതി വേണം അങ്ങനെയൊക്കെയായിയിരുന്നു. അന്ന്ന്ന് പറയുമ്പോ നമ്മളതിന്റെ പിന്നുല്ല ഞാനെന്നേ പഠിക്കണ്ട ഒരു കുട്ടിയായിട്ട് പോലും ഞാൻ ബ്ലോക്കിലൊക്കെ പോയി കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാന് പിന്നെ ഒരു പത്തിലൊക്കെ എത്തിയപ്പോ മ്മക്കന്നെ തോന്നില്ലേ കാരണം അടുത്തുള്ള വീടുകളിലൊക്കെ കറണ്ടിണ്ട് നമ്മക്ക് മാത്രം ഇല്ലാ അപ്പോ അങ്ങനൊക്കെ ആയിട്ട് പിന്നെ പോയി സംസാരിച്ച് അങ്ങനെ സാറുമാരൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ അതായത് നമ്മളിപ്പോ നിവേദനൊക്കെ എഴുതി കൊടുക്കുമ്പോ ങ്ങനെ അങ്ങനെന്നെആയിരുന്നു ഞാൻങ്ങനെ ഒരു പഠിക്കുന്ന കുട്ടിയാണ് കറണ്ട് ഇല്ലാണ്ട് ഈ വിളക്കൊക്കെ കത്തിച്ചട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെക്കെ എഴുതികൊ ടുത്തിട്ട്ഞങ്ങക്ക് ഫ്രീ കണക്ഷനായിട്ടാണ് പിന്നെ കറണ്ട് കി ട്ടോ ആ അതൊക്കെ നല്ലൊരു കാര്യമായി പറ കാരണം ആ അത്രയും ബുദ്ധിമുട്ടി സഹിച്ചിട്ടാണ് നമുക്ക കി എങ്കം പോലും പക്ഷെ എന്നായാല ഫ്രീ കണക്ഷനായിട്ട് പിന്നെ കി ഇ നല്ലൊ സന്തോഷമായി
ആ പക്ഷെ അതി പിന്നെ അതിന് വേണ്ടി കൊറേ ഓടി നടന്ന് കാശലായിട്ടുണ്ടാവും ആ ആ ഹ്
അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറണ്ട് കിട്ടിയതിന് ശേഷം വീട്ടിൽ
ഏത് ചടിക്ക ബാക്കിയൊക്കെ ഇണ്ട് അങ്ങനെ ആ അന്ന് പിന്നെ കറണ്ട് വന്ന സമയത്തൊക്കെ നമുക്ക് പിന്ന പെട്ടെന്ന് പെട്ട നമ്മൾഓരോന്ന് വാങ്ങില്ലല്ലോ പിന്നല്ലെ വാങ്ങാം അങ്ങനെ പിന്നെ ചെറിയ നമുക്ക് ഒരു നൂറ്റമ്പത് ഇരു നൂറ് അങ്ങനൊക്കെ കരണ്ടുബിൽലാവുന്നുള്ളു ഇപ്പൊ രണ്ടായിരം മൂവായിരംക്കെ ഫ്രഡ്ജ് വാഷ് മിഷ്യൻ എ എസില്യ റ്റെ അയൺ ബോക് സ് പിന്നെ ഇന്റക്ഷൻ കുക്ക് അങ്ങനെ ഇല്ലാത്ത ഇലക്ട്രോണിക് ഉപകരണം പിന്നെ നമ്മൾ തന്നെ അത്രയൊക്കെ ഫാനൊക്കെ ചിലപ്പോ നാലെണ്ണക്കെ ഒന്നിച്ചൊക്കെ ഇടും ടേബിൾ ഫാനും സീലിംഗ് ഫാനും കാരോഷ് എന്താ കാരണം ഇവിടെ പാടത്തിന്റെ സൈഡാവുക തന്നെ വേനൽക്കാലത്തൊ നല്ലതാണീ അങ്ങനെ പിന്നെ അയൻ ചെയ്യുകണെങ്കി എല്ലാരും അയൻ ചെയ്തിട്ടേ പുറത്തേക്ക് പോവൂ ഏ ചെയ്യേണ്ടൊരാൾക്ക് പോവാം പുറത്തേക്ക് പോവാൻ പറ്റില്ലാ അങ്ങനേ ആ കുട്
അ ആ എന്റെ മൂത്ത് ആ എൻ്റതും അംഗൻവാടീലാര്ന്ന് ഇപ്പൊ നഴ്സറീല് ചേർത്തിട്ടിണ്ട്
അതെ അപ്പൊ പിന്നെ വെക്കേഷനാ ഒന്നുണ്ടാവി ല്ല്യാലേ
ഇപ്പൊ ചേർത്തിട്ടുള്ളു ഇക്കൊല്ലം പോവാൻ തൊടങ്ങ്ണൊള്ളൂ ആ
ത്സവം
ആ അത് അംഗൻവാടീല്
ആ സ്കൂൾല് ചേർത്തീന്നാ പർഞ്ഞ്
സ്കൂൾല് ചേർത്തീ ഇത്ര ദിവസം സ്കൂളിലപ്പോ ഏ അല്ല സ്കൂൾലല്ലാ ഇത്രേസം അംഗൻവാടീലാ പോയേ ആ ഇനി സ്കൂൾലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പൊ ജൂൺ ഒന്നാതി തൊടങ്ങി ആൾക്ക് മൂന്നര കഴിഞ്ഞു പ്പോ ഏ ആഗസ് നാല് വയസ്സാവും
ആ എന്റെ കുട്ടിക്ക് അതാ ആഗസ്റ്റിലേക്ക് നാലാവും അപ്പൊ ചേർത്താണോ
ആ നഴ്സറീല് ചേർത്തി എൽ കെ ജി ചേർത്തണെങ്കി നാലര വേണംന്ന് പറഞ്ഞു
അതെ അപ്പൊ എങ്ങനെ നേഴസറീല്ല് ഇപ്പ എങ്ങനെ
ഏ അംഗൻവാടി പോല തന്ന അധികൊന്നൂല്ലാ ഒര് ഒരു ബുക്കിണ്ട് അതില് എല്ലാം പെയിന്റിങ്ങും അങ്ങനൊള്ള കാര്യങ്ങളൊക്കെ എഴുതാനും പഠി
അതെ അതെങ്ങനെ പ്രൈവറ്റ് ആയിട്ടാ
പ്രൈവറ്റ് ആ അത് പ്രൈവറ്റ് ആയി മാനേജ്മെന്റ് സ്കൂളാ അവിടെ തൊട്ടടുത്തന്നെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തന്നെ ഒരു സ്കൂളാ ആ ഇവിടെ മൂവായിരം രൂപേണ് നേഴ്സ്
മാസത്തിലോ
ഇല്ല
ഉം ഫസ്റ്റ് ടൈം ഉം മൂവായി എടക്യേ
ആഹ് ആകെ ഒരു പേയ്‌മെന്റ് ഉള്ളു മുവ്വായിരം പിന്നെ പേയ്‌മെന്റ് ഒന്നുല്ല ആഹ്. ആ ഒരു വർഷത്ക്ക്‌. അയില് യൂണിഫോമ് നമ്മ പുറത്ത്ന്ന് വേടിക്കണം. ആഹ്. ആബുക്ക്‌ ആഹ് ടൈ ഇണ്ട് ഡയറി ഇണ്ട് എമ്പളം ഇണ്ട് പിന്നെ ബുക്ക് പൊതിയാനുള്ള ച ട്ടില്ല്യ
ആഹ് ആഹ് ഒരൂ സ് കോളിന്റെ ഒരു ടൈപ്പന്നേണ്ലെ അപ്പോ
ആ ആഹ്
അല്ല യൂണിഫോമും ടയ്യും ബുക്കൊക്കെ ആയിട്ട് അതെലെ ഇപ്പ കണ്ടിനുസ്സായിട്ട് അവിടെന്നെ നാല് വരെ
ആഹ് അതെ ആഹ് ഞങ്ങക്കിവിടെ ഒരു അജ്ജ് അഞ്ചു മിനിറ്റിന്റെ ദൂരൊള്ളു സ്കൂളിക്ക് ആഹ്
കുട്ടിനെ ഇപ്പൊ എന്താപ്പോ ചേർക്കാണ് എന്താണ് വെണ്ടേന്ന് അറിയിണില്ലേ
ആ ചെലോര് സ്ട്രൈറ്റായിട്ട് എൽ കെ ജി ചേർ ത്ണോരുണ്ടയ് ഇതിപ്പൊ അംഗൻവാടിയില് അ ത്രകക്ക് സൗകര്യം കുറവ അതുകൊണ്ടാണ് ഞാനിപ്പോ ചേർത്തിയത
അതേഹ് ആഹ് നാലര കെജി ല് ചേർതൊള്ളു
ആഹ് എൽ കെ ജീല് നാലര ആവണം
അതേഹ്
ഉ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോ അങ്ങനെ പർ ഞ്ഞാ ൽ കെ ജി ചേർത്താൻ പറ്റില്ലാന്ന റഞ്ഞെ നൈസറീല് ട്ടു
ആഹ് ന്ന്ട്ട് എന്തേലും വേറെന്തേലും ചെയ്യാനാണോ കുട്ടീ സ്കൂളിക്ക് പോവുമ്പോ
അല്ലാ അതിനും പറ്റും എനിക്ക് വർക്കീയ്യാനും പറ്റ്‌ല എനിക്ക് തായൊരു കുട്ടി കൂടിഇണ്ട് ഒന്നര വയസ്സുള്ള ആഹ് അതും കൂടെ പോയി തുടങ്ങീട്ട് വേണം എനിക്ക് വർക്കിയ്യാൻ പോവാൻ ടെക്നീഷ്യനായിരുന്നേ ആഹ് അപ്പൊ പ്രെഗ്ന ഫസ്റ്റ് ഇവരുകൾ പ്രഗ്നന്റ് ആരുന്നപ്പോ നിർത്തിയതാ പിന്നെ പോവാാൻ പറ്റീട്ടില്ല ഇത് വരെ നൂറ്റിങ്ങളെ രണ്ടാളെയും ആ ട്ടച്ചൊക്കെ വിട്ടു എന്നാലും നമുക്കൊരു കേറി ഏഹ് ഫസ്റ്റ് ടൈം കേറി ഒരു റ്റു മന്ത് അതിനുള്ളില് നമുക്ക് വീണ്ടും കെ കിട്ടുവതിന്റെ
അതെ
ആഹ് നന്ന് ഒന്ന് പ്രാക്ടീസ് ദായി വരണ്ട ടൈമ വേണ്ടൂ നമ്മ ചെയ്തീരുന്ന തല്ലേ കാര്യല്ലേ ഒന്ന് ഓർത്തെ എടുക്കാനുള്ള ഒരു ടൈം ആ പക്ഷെ എങ്കിലും നമുക്കിനി ഉം രു ഒരു എന്താ പറയാ ട്രെയിനി ആയിട്ടാ കേറാൻ പറ്റ റ്റുള്ളൂ നക്ക്
അതെ ആ ആ പിന്നെ നമക്ക് ഇങ്ങനെ അതെ പിന്നെ ഇങ്ങനെ കൂട്ടി കൂട്ടി കിട്ടും കിട്ടൂലലെ അല്ലെ എന്തായാലും ആ മ സ്കൂളിൽ പോവല് തുടങ്ങീട്ട് അപ്പ നോക്കിയാ മതി
അതെ ഇന രണ്ടു കൊല്ലം കൂടിക്ക രണ്ടോ മൂന്നോ കൊല്ലം കൂടി കഴിയണം ഹ്മ് നാളെ എങ്ങൂട്ടി സ്കൂളിൽ ചേർ ത്യാല് പിന്നെ ചെറിയ സ് പ്പൂ ചെറിയ ക്ലാസ്ന്ന് റയ്മ്പോ ഇപ്പോ എൽ കെ ജി യു കെ ജി ന്ന്റിമ്പോ മൂന്നരക്ക് വിടില്ലേ
ആഹ് ആഹ് അതെ പോലെ കൊണ്ട്രാനും വീട്ടില് വേറെ ആരും നോക്കാണ്ടാവില്യല്ലേ ആ അമ്മക്കെ ഹ്
സ്ണ്ടേ
അതെ ജോയിന്റ് ഫാമിലിയാ വരെ മൂത്താളാണോ
ആഹ് എല്ലാ ഏ എളേയാളാ ആഹ് ആറാമ്ത്തആള് ആറാമ്ത്തആള് ആറാം
ആഹ് അപ്പൊ അയിന്റെ താഴെ ആളുകളുണ്ടോ
ആ ആ അതിന് താഴെ ഒരാള്ണ്ട് ഹ് ആള്പപക്ഷെ ഇവിടെല്ല ഗൾഫിലാണ് ആളെ കല്യാണം കഴിഞ്ഞാ ഗൾഫ് പിനാ
അപ്പൊ വൈഫോക്കെ ഉണ്ടാവൂലേവിടെ
ആ വൈഫില്ല ആള് ഒളിച്ചോട്ടായിരുന്നേ അപ്പൊ വീട്ടിൽ കറ്റിട്ടില്ല ഇവിടെ
ആ് ശെരി അപ്പൊ നിങ്ങെന്താ മ അപ്പൊ അവിടെന്നെ വീട് വെച്ചൂടെ
ആ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇത്
ഏറ്റവും നല്ലത് വെറുതെ
ആഹ്
ഇന്താവണ്ടല്ലോ അപ്പൊ അമ്മേ അച്ഛനൊക്കെ ഉള്ള വീടാണോ
അഛ അച്ഛനില്ല അച്ഛ അമ്മ ഉണ്ട്. അച്ഛ ഞങ്ങടൊക്കെ ഞാൻ കല്യാണം കഴിക്കണേന് മുന്നേ തന്നെ മരിച്ചിട്ടിണ്ട്. ഇപ്പൊ ഞങ്ങടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷായി അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ പ ഷാവണാണെന്ന് തോന്നു. ആ അതറിയില്ല ചെലപ്പോ കൊണ്ടും. ഇവിടെ മുത്ത ചേട്ടന്റെ ഫാമിലി ഇവിടെ തന്നെയാണ് അ ആഹ് തറവാട്ടിൽ തന്നെയാണ് അപ്പൊ ചിലപ്പോ വരുള്ളൂ അവര് ആള്.
ആഹ് അവിടെ അതെ അമ്മമാര് ശരിക്ക അങ്ങനെ തറവാട്ടീന്ന് മാറി നിൽക്കി ല്ല്യാന്നാണ് അവര് എന്നാ ശരി വിളിക്കിട്ട്രാ.